ഹലോ
അ കേൾക്കുന്നുണ്ട്
ആ അ എന്താ വർത്താനം
മ് നല്ല വർത്താനം അന്റതോ
ഓ നല്ലർത്താനം എന്തേനി പണി
വെറുതെ ഇരിക്കുന്നു സമൂഹ സമൂഹത്തിന് സമൂഹത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു
അതെല്ലെ നിങ്ങളപ്പന്ന് കല്യാണത്തിന് പോകുന്നുണ്ട്ന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ
അതെ അതെ മ് ധാരാളം കുട്ടികളുണ്ട് ഇവിടെ
ഏ കൊറെ കുട്ടികളുണ്ടോ ന്നട്ട് ഏ എന്താ മൈലാഞ്ചിയൊക്കെട്ടിരിക്കാണോ
അതെ നല്ല അതിമനോഹരമായ മൈലാഞ്ചി ആണ് അതെ
അതെ ലെ
മ്
അ ആഹ് അവിടെ അവിടെ ബാഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട് ഒന്ന് വേറെ എവിടക്കും അതെ അതെ മാറി നി ക്കെണ്ടായിരുന്നു നിക്കണം നിക്കണം മാ മാറി നി
എന്തായിരുന്നു കേൾക്കുന്നില്ലേ ആഹ അതെ അതെ അതെ ഇവിടെ ധാരാളം പച്ചപ്പുണ്ട്
ആണല്ലേ ഇപ്പോ ഈ രാത്രി നേരത്തെ നിങ്ങക്ക് പച്ചപ്പ് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ ഞങ്ങളവിടക്കെപ്പൊ രാത്രിയാണ് രാ നേരങ്ങളിലും അവിടെ പച്ചപ്പ് കാണുന്നുണ്ടോ അതെലേ എന്തായിരുന്നു ഭക്ഷണം
ഭക്ഷണം കഴിച്ചിട്ടില്ല തങ്ങളോ?
ഏ ഞാനും കഴിച്ചിട്ടില്ല കഴിച്ചണം കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ച് നികെന്. ഇയാൾ എന്താ കഴിച്ചെ?
ഞാനും കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് കരുതിയിരിക്കയാ.
അതെല്ലെ ചെരുപ്പ് എടുത്തോ നീ ചെരുപ്പ് എടുക്കണം പറഞ്ഞിട്ടില്ലേനോ? ആ എന്ത് ചെരിപ്പയെടുത്തെ എത്ര കടയിൽ കേറിഒരു ചെരുപ്പ്. പ്പ് കിട്ടാൻ വേണ്ടിട്ട്?
കടയിൽ കേയറി. രണ്ട് കടയിൽ കേറി ഇന്നിട്ട് ഒരു ഒരു ചെരുപ്പ് കിട്ടി.
ആഹ്
ഒരു ചെരുപ്പ് കിട്ടിക്കാണ്ട് ഇടുത്തപ്പോ അതറ്റെ ഓൽക്ക് പറ്റിയതൂല്ല ഇല്ല എനിക്ക് പറ്റിയതൂല്ല. എന്നിട്ട് അവിടെ തന്നെ കൊണ്ടോയി വെച്ച് പുതിയത് ഒന്നെടുത്തു. അത് വളരെ അതിമനോഹരമായിട്ടുണ്ട് പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് വളരെ അധിക കംമാണ്.
അതെ വളരെ മോ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് മാറുന്നത്. പോക്ക ഹെ അതെ.
വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ് കുട്ടികൾ ഇപ്പം മാറി ഫുൾഗെയിം അഡിക്ട് ആയിക്കൊണ്ടിരിക്കു കയാണ് ഇപ്പോഴത്തെ കല്ല്യാണം പണ്ടത്തെ കല്ല്യാണം വെച്ച് നോക്കുമ്പോൾ വളരെ മോശകരമായ കാര്യമാണ് കേട്ടോ.
അതെ ആ എന്താന്ന് വെച്ചാല് പണ്ട് ന്നൊക്കെ പറഞ്ഞാല് വീടുകളില് പന്തലൊക്കെ കെട്ടി. അങ്ങനെ എല്ലാവരും സംസാരിച്ച്ക്ക് ഇപ്പം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയങ്ങള്.
ആ അതെ അതെതെ ആ അതെതെ വളരെ മോശപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്ര ത്രം മാണ് ഇവിടെ നടക്കുന്നത് എന്താന്ന് വച്ചാൽ ഇവിടഗ്രൂറ്റൂബികാര്യങ്ങളൊക്കെ ഉണ്ട്.
അതെ അതൊക്കെ ഇപ്പോ ഒരു ആഡംബരമാണ് നമ്മളീ പൈസ ഉള്ളോൽ ഇങ്ങനെ ചെയ്യുമ്പോ അത് ബാക്കിയുള്ളോൽ. അതെ അപ്പൊ നി അപ്പൊ ഞൻ ചോദിക്കട്ടെ? അപ്പോ ഇനി നിങ്ങൾ. നിങ്ങളുടെ കല്ല്യാണം വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു അപ്പൊ നിങ്ങൾക്കായാലും നിങ്ങൾക്ക് ഈ പരിപാടികളോടൊക്കെ താല്പര്യ ഉള്ള ആളാണോ?
വേണ്ട കാരണം ഇതൊക്കെ ഒരു ആഡംബര കാര്യങ്ങളാണ് നമ്മൾ താഴ്ന്ന ആളുകളിൽ നമ്മൾ നോക്കേണ്ടെ ഇതും. ഇല്ലാത്തവരും ഇല്ലെ അ അവെരെ യൊന്ന് പരിഗണിക്കേണ്ടെ.
അതെ അതെ അപ്പൊ ഇപ്പൊ ഇയാക്കിനി ഇപ്പോ ബ്രൈറ്റൂ റ്റൂബി അങ്ങനെ ഒരു പരിപാടികളൊക്കെ കിട്ടുമല്ലോ അപ്പോ അന്നും.
അല്ലല്ല ഞാൻ അതിനോട് തീരെ യോജിക്കുന്നില്ല കാരണം എനിക്കത് ഇഷ്ടല്ല കാരണം എന്ന് വെച്ച ൽ നമ്മുടെ താഴെയുള്ള ആളുകളെ നോക്കണം ഇതക്കെ കാണുമ്പോ അവർക്ക് ഭയക്കര സങ്കടകും.
അതെ അവർക്ക് നിർബന്ധമായിട്ടുള്ള ഈ ഒര് ഇത് അതല്ല അവർക്ക് ഈ ഉള്ളവര്ത് ക്കെ കണ്ട് ഇല്ലാത്തവരത് കടം വാങ്ങിട്ടാണെങ്കിൽ ചെയ്ത് കൂട്ടു ആണ്.
ആഹ അതന്നെ അത് അവർക്ക് ഭയങ്കര എന്താ പറയാ എടങ്ങേറും സങ്കടവും കൂടി ഉണ്ടാക്ക ണം അതൊരിക്കലും ഉണ്ടാവരുത് അത് നമ്മുടെ സമൂഹത്തിന്റെ മോശകരമായ.
അതെ ആ രീതിയിലേക്കാണ് മാറിക്കൊണ്ട് നിക്കുന്നത്. ഇപ്പോ ഇപ്പോ ഇനി നിങ്ങക്ക് ആയാലും ഫ്രണ്ട്സ്ഒക്കെ അതെ. ഇനിപ്പ നിങ്ങളെ കല്ല്യാണത്തിനായാലും ഫണ്ട്സ് ഒക്കെ ഇപ്പോ ബ്രെറ്റൂബി ഒക്കെ തരാൻ വേണ്ടിയിട്ട് വിചാരി
ഇല്ലല്ല ഞാൻ ഒരിക്കലും അവരെ നിർബന്ധിക്കില്ല അവര് തര ത്തും ഇല്ല കാരണം അവർക്ക്റിയും കാരണം ബോധവാന്മാരായ ആളുകളാണ് അവരെല്ലാവരും.
അതെ ഇവ പക്ഷെ എനിക്ക്ണ്ട് ട്ടോ ഒരു ഫ്രണ്ട്. ഉം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടേ. അപ്പൊ അവളെ ക കല്ല്യാണണ് വരുന്നത് അപ്പോ ഇവൻ ഇങ്ങനെ പറയും എനക്കത് വേണം ഇത് വേണം. എന്താ ബ്രൈറ്റൂബി അങ്ങനെ ആക്കണം നീ ഇങ്ങനെയക്കണം ആ.
ആഹ താങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം. കുടികരുത് കാരണം എന്താെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള കുട്ടികൾക്ക് അത് വളരെ ഇടങ്ങേറ് ആയി ള്ള കാര്യ അത് പറഞ്ഞാല് അവർ കടവും വാങ്ങിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അവർക്ക് പിന്നെ കടം തീർക്കാ നേരെ ഉണ്ടാാവുള്ളൂ അത് ഇല്ലാത്തവരുള്ളവർ തമ്മുള്ള അന്തരം ഉണ്ടാവും അതൊ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്
അതെ ഞങ്ങൾ ഇനിപ്പോ ഞങ്ങള ഇനിയിപ്പോ അത് കൊടുക്കണ്ടാന്നന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിനി വേണ്ട ണ്ട
ഏ
ഞങ്ങൾ അതിനി കൊടുക്കെണ്ടെന്ന് തീരുമാനിച്ചിട്ട്
പിന്നെ എന്താണ് വെച്ചാല് വെറൊരു കാര്യുണ്ട് നമ്മള് സ്നേഹത്തോട് കൊടുക്കണത് ഒക്കെ പക്ഷെ, അത് ചോദിച്ചു വാങ്ങുമ്പോഴാണ് അത് വല്ലാത്ത ഒരു ഇറിറ്റേഷൻ ആയി മാറുന്നത്. നമ്മൾ സർപ്രൈസ് ആയിട്ട് സ്നേഹ കൊടുക്കയാണെങ്കിൽ ഓക്കെ നമ്മുടെ അത് സ്റ്റാറ്റസ് സ്റ്റോറി വെച്ച് ആഘോഷിക്കാതിരുന്നാൽ മാത്രം മതി
എന്നാലും അതിപ്പോ എത്ര സ്നേഹത്തോടെയാണ് നമുക്ക് ചെലവാണല്ലോ വരുന്നത്
അതെ അതെ പക്ഷെ അതൊന്നും എന്തന്ന് വെ അത് ഒരു ഫ്രണ്ട് തങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അതൊന്നന്ന് നോക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കാം അത് വലിയ പ്രശ്നമല്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാറ്റസ് സോറി ഒക്കെ മാറ്റി മറ്റുള്ളവരോട് അറിയിക്കുമ്പോളാണ് ഇത് ഇത്ര പ്രശ്നമാവുന്നത് കാരണം മറ്റുള്ളവർക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം വരും
അ ഇത് ജസ്റ്റ് ഒരു ഫോട്ടോസ് മാത്രം ബാക്കിയുള്ളവർക്ക് കാണാന് അത് ഭക്ഷണം കിട്ടാത്ത നാല് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അത് ക
ആ അത് അത് അതാണ് പിന്നെ ഇതന്ന് പറഞ്ഞാല് വെറും ഒരു സ്നേഹഠ പ്രകടനം മാത്രേ ഉള്ളൂ അതിൽ വേണ്ടെങ്കിൽ വേണ്ട അത അത്രേ ഉള്ളൂ നമ്മളെന്താ നിർബന്ധിക്കന്നില്ല കാരണം നമുക്ക് അന്തരം ഉണ്ടാവരുതല്ലോ സമൂഹത്തിൽ
പാടില്ല അതുകൊണ്ട് ഞങ്ങൾ കുറെ ഒക്കെ അങ്ങ തീരുമാനയിട്ടുണ്ട്, കാരണം നമ്മളിപ്പോ ഈ സമൂഹത്തിനനുസരിച്ച് നമ്മള് നീങ്ങ ആണെങ്കിൽ
ആ അതെ അതെ അത് നല്ലൊരു ഇതാണ് ബട്ട് എന്താന്ന് വെച്ച സ്നേഹം ഉണ്ടാകുമ്പോളോടത്ത് അങ്ങനെയൊന്നും പ്രശ്നമല്ല കേട്ടോ ഏ നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട നിങ്ങള് ഫ്രണ്ട്സ് പിനെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണ്ട എന്നുണ്ടെങ്കിൽ ആരും അറിയണ്ട ജസ്റ്റ് കൊടുത്താൽ മതി
അതെതെ അതെതെ ആ ആ അങ്ങനെയൊക്കെ അതെ എനിക്ക് ഒക്കെയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല.
ആ അതെ അതെ പിന്നെ ഫോൺ അഡിക്റ്റ് വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച സംഭ
അതെ, എനിക്കുണ്ട് കേട്ടോ ഒരു ഫ്രണ്ട് ഇപ്പോ നമ്മള് കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് പേരാണ്. കൂട്ടത്തിലാങ്ങനെയിരിക്കുമ്പോ ഒരു റീൽ കണ്ടിരിക്ക കാരം പക്ഷെ നമ്മൾ പറയുന്നുന്നത് ഒന്നും കേൾക്കൂല്ല എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി വാലോ തുമ്പോ കേട്ടിട്ടൊക്കെ വരും എന്താ എന്താ ചോദിച്ചു കാരണം നമ്മൾ അത്ര അഡിക്റ്റ് ആയി പോയി.
വച്ചാൽ എ നമ്മള് ഫോണിൽ മുഴുകി പോയിരിക്കും ഇരിക്കുകയാണ് മുഴുകി ഇരിക്കുകയാണ് അതായത് ബോധല്ല അത് ഫോണിലാണ് അതെ അതെ അത് നമ്മള് എന്താന്ന് വെച്ചാല് നമ്മള് കേറി ഇര്ക്ക്‌ണത് കൊണ്ടേ എന്താന്നും അറിയില്ല എന്തിനാ വിളിക്കുന്നത് അത് ഒന്നും അറിയില്ല എന്തിനാ പറിണ്
ഇപ്പ പ്പോ ഭയങ്കരടി
ആ അതെ അത് അത് വളരെയധികം മോശപ്പെട്ട കാര്യമാണ് കേട്ടോ പിന്നെ മെറി പിന്നെയ്ല് നല്ല കാര്യം എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും സങ്കടണ്ടാമ്പോ നമ്മൾ ഈ ഫോണിലൊക്കെ നോക്കിരിക്കുമ്പോ നമ്മള ആ സങ്കടം മർക്കും.
പക്ഷെ നമ്മള്പ്പോ ഈ
പക്ഷെ ദോഷകരുആണ് കണ്ണീനത് ഭയങ്കര കേടാണ്
ഇയാൾ ങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മള് പിന്നെ ഫോൺ തുറക്കുമ്പോ ആ സിറ്റുവേഷൻസ് ഉള്ളതിൽ നമ്മളെ കുറച്ച കൂടി ഇടങ്ങാറാക്കണേ
ആഹ അതെ അതെ എന്താന്ന് വെച്ച വച്ചാൽ അത് വളരെ ഒരു ഇതാണ് നമ്മൾ എന്താെന്ന് വെച്ചാൽ ഫോണന്ന് പറഞ്ഞാൽ അമിതമായി ഒരിക്കലും ഉപയോഗിക്കേണ്ടത്. കുട്ടി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അമിതമായ ദോഷാണ് അത് എന്ത് കാര്യണെങ്കിലും.
അതെ ഫോൺ ഇപ്പം എന്താ നല്ല രൂപത്തിലും ദുരുപയോഗ ആയിട്ട് ഉപയോഗിക്കണ്ട് ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള വശണ്ട്.
വശങ്ങളായിട്ടുള്ള കുറ കാര്യങ്ങളുണ്ട് അത് നമ്മള് മനസ്സിലാക്കണം.
അതെ അതെ അതെ അതെ ഞാൻ യോജിക്കുന്നു. അതുപോലെ തന്നെ അവിടെ മഴയുണ്ടോ?
ഇവിടെ മഴയില്ല മഴക്കാറുണ്ട്.
മക്കാറുണ്ടല്ലേ ഞങ്ങക്ക് ഇവടെ മഴക്കാറൊന്നുല്ല. ഞങ്ങളെ പ്രദേശങ്ങള് അങ്ങനെ അതൊന്ന
ങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
ആ അത് ഞങ്ങളവിടെൊരു കീരന്റെ ഒച്ചയും കേക്കുന്നുണ്ട് കീരി പൂത്താങ്കേരി എന്ന് പറയും ഞങ്ങള അവിടെ
ആ അടെ പൂത്താങ്കിരിന്ന് പറയുന്ന ഒരു സാധനണ്ട്
ആഹ അയിന്റെ ഒച്ച എങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻകാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടല്ല കാരണം ചെവിന്റെ ഉള്ളിൽ കയറി ന്നാണ്ട് സൗണ്ട്
ആ് അതെ അതെ അത് അത് എന്താന്ന് വെച്ചാല് അത് നല്ലൊരു ജീവിയാണ് അതായത് നമ്മുടെ നമ്മുടെ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇപ്പൾ കൊറേ ജീവികൾ വംശനാശംഭവിച്ചത്. പോകുന്നത് കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ആ അതെ അതെ മന്നാമിനി ഞങ്ങളെ വീട്ടി ല് ഇന്നല വരെ ഉണ്ടായിട്ടുണ്ടായിനിം
ആ അത് നിങ്ങളെ കാട്ട കാടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ എന്നാല ഇപ്പം അധികവും - കാടുകളിലൊക്കെ അത് കാണാറുണ്ട്. ഇപ്പോ അപ്പോ നിങ്ങള നിങ്ങളെ വീടിപ്പോ ഏകദേശം ഒരു മരത്തിന്റെ കാടിന്റെ നടുവിലായിട്ട്. വരുന്നത് അത്ങ്ങനെ ണ്ടായിരിക്കും പക്ഷേ ഞൾവിടന്ന് മിന്നാമിന്നി
സോറി എന്താെന്ന് വെച്ചാൽ കാട് എന്താ നമ്മ നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞ നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നാണ്. അതായത് അതിനെ നമ്മള് എന്ത് ദുരുപയോഗം ചെയ്യരുത് അപ്പൊ ഇപ്പൊ കണ്ടില്ലേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇട്ട് ആകെ ദുരുപയോഗം ചെയ്യുന്നത്ത് വളരെ തെറ്റ തെറ്റായ കാര്യാണ്. സമൂഹത്തില് അത് നമ്മുടെ സമൂഹത്തിൽ ആ സുസ്ഥിര വികസനം അത് വേണം. സുസ്ഥിര വികസനത്തി നമ്മൾ നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് നമ്മൾ എന്തായിട്ടും നമ്മളുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം എന്നാലെ നമ്മളെ അടുത്ത തലമുറയ്ക്ക് പറ്റൊള്ളൂ ഒള്ളൂ
അതെ അതെ ഇപ്പോൊ നമ്മളെ നമ്മളെന്നെ ഭൂമിയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കാനാ നാ
നമ്മളല്ലാതെ പിന്നെ വേറെ ആരും സംരക്ഷിക്കാനില്ല. നമ്മളല്ലതെ വേറെ ആരും ഭൂമിയെ സംരക്ഷിക്കൂല. രക്ഷിക്കാനില്ല നമ്മുടെ മൃഗങ്ങളും ജീവജാലങ്ങൾക്കും.
ഞാനിപ്പോ ഞാനിപ്പോ നന്നായിട്ട് ചെടികളൊക്കെ കുഴിച്ചിടും എന്റെ വീടിന്റെ മുറ്റത്താകെ ചെടികളാ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കെ
ഞൻ ഇവിടെ കുറേ പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി, ഉരുള കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ്, ആ അതെ അതെ അതെ അതെ നമ്മള് കോഴി ഏ കോഴിക്കാട്ടം പിന്നെ അതുപോലെ തന്നെ വളമ വളമപരമായിട്ട് എല്ലാ കാര്യങ്ങള്ടും. പിപ്പ നന്നായിട്ട് വെള്ളം ഒഴിച്ചച്ച് കൊടുക്കും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ആ അതെ അതെ എന്തായല് വളർച്ചക്ക് വളർച്ചക്ക് അത് ആ വളർച്ചക്ക് അത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്.
അതെ ഇപ്പൊ മനുഷ്യന പോലെ തന്നെ ചെടികൾക്കൊക്കെ ജീവൻ. ഉണ്ടല്ലോ?
ആ അതെ ഇവിടെ നിറയ പേരൊക്കെ ഉണ്ട്.
അതെ എന്നാ ശെരി കേട്ടോ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക
എന്തായിരുന്നു താങ്കൾ പറഞ്ഞത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ശരി ശരി ശരി